ഹലോ
എന്തൊക്കെ വിശേഷം കൊറേയായല്ലൊ വിളിച്ചിട്ട്
ആഹ്
തെരക്കിലായോ
ഏഹ്, അല്ല
ഞാൻ രാ.. ഇന്നലെ കൊറേ വുളിച്ചിട്ട്ണ്ടായ്രുന്നു
ഏഹ്
ഇന്നലെ ഞാൻ കൊറേ വുളിച്ചിട്ട്ണ്ടായ്രുന്നു
തന്നേ ഇന്നലെ ചെൽപ്പൊ ബിസിയെന്നേകാരം
അതേ
ഉം
എന്തൊക്കെ രാവിൽത്തെ ചായ പരിപാടിയൊക്കെ തൊടങ്ങ്യോ
ഇല്ലേ, തൊടങ്ങ്ണൊള്ളു
അതെ സ്കൂളില്ലേ കുട്ടികൾക്കിന്ന്?
തൊടങ്ങ്ണൊള്ളു പറിയാ കുട്ടിയളൊക്കെ മദ്രസ്ക്കൊക്കെ പോയിട്ട്
ആഹ്, ആഹ് ഇന്ന് സ്കൂൾ ഇന്നലത്തെ പകരം ഇന്ന് സ്കൂള് ഇണ്ടല്ലല്ലേ?
ആഹ് ഇണ്ട്ണ്ട്
ആഹ്
ഉം
വേറെന്തെക്കെ? എന്താ ഇപ്പൊ രാവിലെ ചായേടെ കടിക്കെന്താ?
ചായന്റെ കടിയൊന്നും തീരുമാനിച്ചിട്ടില്ല. അടുക്കളയിലേക്ക് ചെ ല്ലുമ്പം എന്താ തോന്ന്ളെച്ചാ അഹ് ഇണ്ടാക്കും
ആഹ്, ആഹ് മാ അരച്ചെക്കൊന്നുല്യ തലേ ദിവസം?
ആഹ്, അങ്ങനത്തെ അങ്ങനെ ഇതാക്കും
ആഹ്, അങ്ങനെയാകുമ്പോ അമ്മൾക്കെളുപ്പാണ്. രാവിലെ തീരുമാനിക്കണ്ട
ഉം അയിന് ഞാന്, ഞാൻ എന്റെ വീട്ടിലാണ്
ആഹ്, അഹ്ശരി അപ്പൊ അവിടുന്ന് സ്കൂൾക്ക് പോവാൻ പറ്റോ കുട്ടികൾക്ക്?
ആഹ്. ആഹ്
ആഹ്, സ്കൂളും മദ്രസൊക്കെ അവിടുന്നും പോവാല്ലേ?
ഉം ഉം അപ്പം ഇബടെത്തിയാ പിന്നെ നമ്മടെ സിസ്റ്റം മാറിയില്ലേ?
ആഹ്, അപ്പൊ പിന്നെ നമ്മളു തീരുമാനിക്കണ്ടല്ലോല്ലേ?
ഉം..
വേറെന്തെക്കെ? മോള, മൂത്തത് മോളോ, മോനോ?
മോള് മോള്
ആഹ്, ആഹ്, രണ്ടു കുട്ടിയളല്ലേ?
അതെ നാലാള്ണ്ട്
നാലാള് ഇണ്ട്ല്ലേ?
ഉം.. രണ്ടാള് മദ്രസ്ക്ക് പോവ്ണ്ട് സ്കൂൾക്കൊക്കെ രണ്ട്
ആഹ്, രണ്ടാളും ചെറുതാണ്ല്ലേ?
ഉം ഉം ഇന്നെട്ട് എന്തെക്കെ ഇങ്ങളെ വർത്താനം
ആഹ് വേറെ സുഖാണ് അങ്ങനെ പോണ്
ഉം
ഞാനും ഇന്റെ വീട്ട്ലെന്നേണ് ഇങ്ങട്ടു പോന്ന്ക്ക്ണ്
ഉം
ഞാ ഇപ്പൊ നീക്ക്ണൊള്ളൂ അടുക്കളേക്ക് കേറിയിട്ടില്ല
ഉം ഉം
പിന്നെ വേറെന്താ? അഹ് കുട്ടിയളുണ്ട് മോ മോളാണ് ഒരാള്ണ്ട്
ആഹ് ചെറിയ കുട്ടിയ?
എല്ലല്ലാ വാൽതാണ് പ്ലസ് ടു കയിഞ്ഞ്ക്ക്ണ്
ഏഹേ
എഹ്
ഭർത്താവ് എവ്ടെ? ഇവടെള്ള ആളാണോ?
ഇല്ല പൊറത്ത
ആ ആഹ്
ഉം
ഉം ഉം എന്തൊണ്ട കടി ഇണ്ടാക്ക ഉദ്ദേശിക്ക്‌ണ്
എന്താ പറഞ്ഞെ
എന്താ കടി ഇണ്ടാകന് ഉദ്ദേശിച്ച്ക്ക്‌ണ്
അഹ് കടി ദോശ എന്തേലും ഇണ്ടാക്കണം ഇന്നലെ ഇന്നലെ വരവിൻ നോ മ്പല്ലേർന്നൊ മുഹറത്തിന്റെ ആഹ് അപ്പൊ പിന്നെ ഇതുവരെ ഒരു ഒഴിവ്ണ്ടായിരുന്ന് കൊർച്ചീസം
ആഹ് ആഹ്
ഉം നെ നേർത്തൊന്നും സ്കൂൾ മദർസയിലൊന്നും പോവൻല്ല്യല്ലോ അപ്പൊ സ്കൂൾക്ക് പോവുമ്പോത്തിന് മ തിയല്ലൊ ചായിം കടിയൊക്കെ
ഉം ഉം
മയൊക്കെ എന്താപാട് അവ്ടെ മഴണ്ടോ?
മയൊന്നുല്ല.
മഴ പൊതുവേ കൊർവാണ്
ഉം
ഉം
പ്രാവിശ്യം വല്ലാതെ മഴ കിട്ടീട്ടിറ്റില്ലലോ
വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവലുണ്ടോ
ഏ ഏഹ്
ഉം വെള്ളൊക്കെ ഇണ്ടാവൂലെ കൊഴലടിച്ചിക്ക
ആഹ് ആഹ്
കുഴല് പൈപ്പ് ലൈനക്കെ ഇണ്ടോ
അഹ് അത്ണ്ട്
ഉം പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവിലലെ ഇങ്ങെളെല്ലാരും ഒന്നി ച്ചെന്നെ താമസം ഇപ്പിമ്മിക്കണ്ടൊ വീട്ടില് അതോ ഇങ്ങള് വേറെ താമസിച്ചിക്കണോ
എങ്ങനെ കേക്ക്‌ണില്ല
ഉപ്പി ഇമ്മ്യ്ക്കണ്ടോ വീ
ആഹ് ആഹ് ഇണ്ട് ഉം ഞാനേ കുട്ടിയൊണന്നു പറഞ്ഞപ്പോ പിന്നെ അതുവരെ ഒന്ന് പോയി
ഏഹ് അയിശെരി
കുട്ടി ഒറങ്ങ് എയ്നി
ആഹ് ആഹ് ആഹ് എത്രയിക്ക്‌ണു കുട്ടിക്ക്‌, ചെറിയെ കു ആഹ് ഒന്നര വയസായിട്ടൊള്ളുലെ
ഉം
അയിന്റെ മുത്തതോ?
ഒഓന് നാല് വയസ്സ്
ആഹ് ചേർത്തിട്ടില്ലേ നേസറീലൊന്നും ചേർ
ഉം ഉം
ഏഹ് അങ്കലവാടി പറഞ്ഞയച്ചൂടായിരു ന്നോ? അടുത്തൊന്നുണ്ടാവൂലലെ വ്ണ്ടാ ആഹ് മടിയൊന്നു
മ്മാണ്ടേ
ആ അവ് ആഹ് അവിടന്നാവും പോണത് ലെ
ഉം
ആ പൂവാമ്മപ്രാവശ്യ ചേർത്തത് ഇപ്രാവശ്യാ പറഞ്ഞയക്കലൊടങ്ങി
ഓ കയിഞ്ഞ പ്രാവശ്യതായിന് അയിനവന് ന്നേരം ഒളിച്ച് ഞങ്ങനെ പോകൂലെ
ആ ആ
ഇപ്രാവശ്യം പ്പിന്നെ അവന്റെപ്പല്ലോ ഓരൊക്കെ പോക്ക് തൊടങ്ങീക്കണ് അപ്പപ്പിന്നെ കളിക്കാനാരൂല്ലല്ലോ
ആ ആ ഹ് ഹ് കളിക്കാലാകും പോക്കൊടങ്ങീണ്ടാവൂല്ലേ അങ്ങനെ പോയാ പിന്നെ സ് സ്കൂളി പോവാൻ വ വല്യ മടിണ്ടാവൂല
ആഹ് ആം പ്പ ഉം
വേറെന്തൊക്കെയാ വർത്താനം
ഊഫ്
വേറെന്തെക്കെയാ ന്നിട്ട് ഇന്ന് പോവോ തിരിച്ച് വീട്ടി പോവോ
ഇല്ലാ നാളെ
ആ നാളെ സ്കൂളില്ലല്ലോല്ലേ അപ്പ മദ്രസ ആഹ് മദ്രസക്കിവിടുന്ന് പോവുണ്ടാവൂലേ അ ആ
പോന്ന് അവൻ കൊണ്ടാക്കും കൊണ്ടരേം ചെയ്യും
ഉം
അപ്പോലൊക്കെ ഉണ്ടാവുംമ്പ റൂളിലൊളളാൾക്കാരണ് നിക്കാൻ പറ്റാ
നാളപ്പോര്ഞ്ച്
ആ അപ്പവിടെ ന്നിക്കൂല്ലേ അവിടെ ഏലാച്ചീക്കെണ്ടോ?
ഇല്ലേ അവിടൊരു മരങളൊള്ളു അത്പ്പ അവരൊക്കെ കെട്ടി ച് ഇമ്മേം ഉപ്പേം വീട്ടിലിമ്മേം ഉപ്പേം ഞങ്ങളന്നൊള്ളൂ
ആ അങ്ങന്നുള്ളൂല്ലേ അപ്പൊ ഉപ്പ വന്നാ ഉപ്പേം ഉമ്മേം ഒറ്റക്ക് നിക്കോ
ആഹ് കൊയപ്പൊന്നുല്ല
ഇണ്ടാക്കുണ്ടാവൂലേ ഉമ്മ ഉമ്മൊറ്റെക്കുണ്ടാക്ക്ണ്ടാവൂലേ
ഉം
വേറെന്തെക്കെയ വർത്താനം
ആ അവിടാരൊക്കിണ്ട് കെട്ടിക്കാൻ
ഇവിടെ ഞാനിവിടെന്റെ വീട്ടിലാണ് ഇവിടം ഉപ്പിന്റെമ്മേ അനിയത്തികളെക്കെണ്ട്
ആഹ്
ആങ്ങളാരൊന്നുല്ല പിന്നെ
ആ
അവിടെ ഉപ്പേം ഉമ്മേക്ക മരിച്ച്
ആ ആ
മൂത്തച്ചീള ച്ചെറുക്കന്റെ
പിന്ന ആ അതിനി എന്നാ പോണെ
ആ ഞാന് മോൾക്ക് ഇവിടന്ന് പോവാൻ എളുപ്പേ അപ്പതിക്കം ഇവിടെ തന്നെണ് പിന്നെ ഒഴിവുണ്ടാകുമ്പോഴ അങ്ങട് പോവള്ളൂ
ആ അങ്ങനെണ് പിന്നെ ഭർത്താവ് അവടെല്ലല്ലോ ല്ലേ
ആഹ് വിടെല്ല അപ്പ പിന്നെ ഒഴിവുള്ളപ്പോഴ ഒഴുകുളപ്പഴേ അങ്ങോട്ട് പോവള്ളൂ
ഏഹ് ഏഹ്
ഉ
മഴൊക്കെ ഇണ്ടോ അവിടെ
ഇല്ലല്ല മഴ ഇപ്പൊ ഒന്ന് രണ്ട് ദിവസമായിട്ട് മഴ കുറവാണ് എപ്പോഴെങ്കിലും രാവിലൊക്കെ ഒന്ന് പെയ്താ പെയ്താ അത്രന്നെ ഉള്ളു
ഉം അങ്ങെ അങ്ങനെ തന്നെണ് രാവിലെ മഴേക്കാരം പിന്നെ കുറച്ചുനേരം വെയില് പിന്നെ കുറച്ചുനേരം മഴ പിന്നെ വെയില് അങ്ങനെല്ലാ ഇപ്പോ
ഒരു മഴ ഇല്ലല്ലോ
ഉം അങ്ങനെ ഇങ്ങനത്തേനൊ കാലവസ്ഥാ ആയാ പനി ഇതൊ ക്കെ അങ്ങനെ ഓരോ അസുഖങ്ങളും ഉണ്ടാവും ചെയ്യും ഉം ഇതേനെ ക്കെണ്ട് പനി വയറളക്കം ഛർദി പറഞ്ഞാണ്ട് ആ ഇബടെ ആർക്കൊന്നുംല്ല
ആഹ് ആഹ് പിന്നെ ഒരാൾക്ക് വന്നാ പിന്നെ ഒരാൾക്ക് വീട്ടില് ഒരാൾക്ക് ഉണ്ടായൽ മതി അതല്ലോ എല്ലർക്കും നിരത്തി വരും ഉം
അങ്ങനെ ഈ കാലാവസ്ഥന്റെ പ്രശ്നം
കായി കാലാവസ്ഥ ഒന്നെങ്കി മഴ അല്ലെങ്കിൽ വെയില് രണ്ട് ല്ലല്ലോ
ആഹ് അതന്നെ
ഇന്തല്ലാത്ത കാലാവസ്ഥല്ലേ മഴ ഇങ്ങനെ നിക്കണെങ്കിൽ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാവേം ചെയ്യും
ആഹ് അതന്നെ ഇപ്രാവശ്യം വെള്ളം വറ്റാന നായപ്പോൾ മഴപെയ്തുകണ്ട് അങ്ങനെ വെള്ളം കൂടി ഇനിയിപ്പോഅടുത്ത പ്രാവശ്യം ചിലപ്പോ വെള്ളം ഇണ്ടാവുല്ല
ആഹ് അതന്നെ
ഉ
മഴ നല്ലാം പെയ്താ വെള്ളപ്പൊക്കായി മഴ പെയ്തിലെങ്കിലോ വെള്ളത്തിന് ബുദ്ധിമുട്ടായി
ഉം അവിടെ അങ്ങനെ വെള്ളത്തിൽ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ
ഇല്ല ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ല
ഉം
പിന്നെ ഇവിടെ ഞങ്ങൾ ഇവിടെ കൊഴപ്പൊന്നുല്ല അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നില്ല എന്നാലും പൈപ്പ് ലൈനും കാര്യങ്ങളുംക്കെ ഉണ്ട്
ആഹ് ആഹ്
ഇപ്പൊ ഒന്നുല്ലെങ്കി നനക്കാനോ അങ്ങനെയൊക്കെ ആകുമ്പോ പറ്റ കുറവാകുമ്പോൾ അയിനൊക്കെ ഉപയോഗിക്കും
ആഹ് ആഹ്
ഉം
പിന്നെ
പിലേന കഴിഞ്ഞിട്ടിപ്പം വേനൽക്ക് കമ്മി ഉണ്ടാവില്ലേ വള്ളത്തിന്
വെള്ളം എന്നും വരൊന്നുംല്ല രണ്ട്സം കൂടുമ്പോഴൊക്കെ
ക്ക്‌ അങ്ങനെയാണ് വേനല് ആയാൽ പിന്നെ ആ്ചയിലൊക്കെ ഉള്ളു വരിക
ആ ഞങ്ങള് വീട്ടിലാള് കുറവായികാര പിന്നെ വെള്ളത്തിന് അങ്ങനെ പ്രശ്നൊന്നും വരലില്ലേ
ഉം അല്ലെങ്കി മഴക്കാലത്തൊന്നും വരും പിന്നെ ഒന്നരാടാവും
ആഹ് മഴക്കാലത്ത് നമ്മള് വെള്ളം ആവശ്യല്ലല്ലോ അപ്പൊ പിന്നെ എന്നും വരും
അപ്പല്ലാ വെള്ള ഉണ്ടാവും പറയാനെ
വേനലാവുമ്പളാ വാണ്ടിയത് അപ്പൊ അതിലും ഉണ്ടാവൂല ആറയും
ആ അപ്പൊ വെള്ളത്തിന് അപ്പ എല്ലാ സമയല്ലോടത്ത് ബുദ്ധിമുട്ടും അല്ലേ ല്ലാരും പിന്നെ ഈ വരണ വെള്ള വരുമ്പോത്തി എല്ലാരും എടുക്കുമ്പോ പിന്നെ പിന്നെണ്ടാവില്ലേ
ഉം പിന്നെ അതന്നെ അത് ദമ്മും കമ്മിയാക്കന വരവ് മറ്റേ ടാങ്ക്ക്ക്‌ കേറണ പിന്നെ ടാങ്ക്ക്ക്‌ കേറണില്ല അങ്ങനക്കെ ഓരോരോ ഇതുണ്ട്
ഓരോരോ പ്രശ്നം തന്നല്ലേ
ഉം
വേറെന്തൊക്കെയാ വർത്താനം കല്യാണങ്ങളൊന്നും ഉണ്ടായിരുന്നീല്ലേ
ഏ ആഹ് ഉണ്ടായിനെ എന്താലേ ഇപ്പത്തെക്കെ ഒരോരോ കല്യാണം
ആഹ് അതന്നെ ഓ രീസം രണ്ടു ദിവസം ഒന്നുംല്ലേ നാല് ദിവസം മുന്നേ തുടങ്ങല്ലോ കല്യാണ ഒക്കെ ആഹ്
ഉ ഉ ന്നായിക്കോട്ടെട്ടോ ശരി ഞാൻ വിളിക്കണ്ട്